ഹലോ ആ കേക്കാം കേക്കാം
ഉം പിന്നെ എന്തുണ്ട് വിശേഷം.
സുഖം
ആ ആ ഹാ ആ മഴ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നേ ഇന്നിപ്പം അങ്ങനെ ഒരു തെളിഞ്ഞു നിക്കുവ ചെലപ്പോ വൈകിട്ട് പെയ്യാനായിരിക്കും.
ആഹ് അതെ
ഉം ഹും ഹും
ഇവിടെയും മഴ ഉണ്ടായിരുന്നു ഇപ്പത ഒന്ന് ഒന്ന് വിട്ട് നിന്നിട്ടുണ്ട്.
ആണോ
ഉം
ആഹ് ഹാ ആഹാ അതെ ഇതിപ്പോ ഈ വർഷം പൊതുവേ മഴ കുറവല്ലേ?
ആഹ കുറവാണ്
ഉം
പിന്നെ ഫുഡ്എല്ലായോ?
ഫുഡൊക്കെ ആയി രാവിലെ എല്ലാം ആക്കി ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പ എന്തേലും ചെറിയ ചെറിയന്തേലും വേണെങ്കിൽ വെക്ക അങ്ങനെതേ ഉള്ളൂ. അ രാവിലെ ഒന്നിചെല്ലോ ആക്കുവേ. പിന്നെ ഇല്ലെങ്കി വൈകിട്ട്. പ്പൊ ചോറൊക്കെ കുറവാണെങ്കി വൈകിട്ടിടും അങ്ങനെയൊക്കെയാ
ആഹ് ഞാന് പിന്നെ ഒരു ഒറ്റ ഉണ്ടാക്കല വൈകീട്ട് പിന്നെ ര ണ്ടാമത് ചോറ്ണ്ടാക്കല് നടക്കൂല
ആഹ് ഒന്നാത് ഗ്യാസിന് വെക്ക് ട്ട് ആഹ് അവിടെ എങ്ങനെ വിറകെ ടുപ്പാണോ അതോ ഗ്യാസ് ആണോ
ഇവിടെ ചോറ് മാത്രം വി വിറകടുപ്പിലാണ്
ആഹ്
ബാക്കി കറി ഉപ്പേരി പൊരിച്ചത് എല്ലാം ഗ്യാസമ്മ തന്നെ
ആഹ് അതെ അതെ അവിടെ ഇപ്പ ബ്ല ഗ്യാസിന് എത്ര റേറ്റ് ഇപ്പം
ഗ്യാസിന് തൊള്ളായിരത്തി എത്രോ എനിക്ക് കറക്റ്റ്റിയില്ല
ആണോ ആഹ് ആഹ് ആഹ് അവിടെ ബ്ലായ്ക്കിനൊക്കെ എഴക്കണം പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപൊക്കയാ ആണ് തോന്നണിപ്പം
രണ്ടായിരോ ആഹ് ബ്ലാക്കില്ലെ അയ്യോ അത്ര ഒന്നുല്ലാട്ടാന്നാല്
ആഹ് ഇവിടെയൊക്കെ ഏകദേശം അത്രയൊക്കെയാന്ന് തോന്നുന്നു നമ്മള് കൂടുതലും വേറ അടു പ്പ്ത്തന്നെ ഗ്യാസ് കുറച്ച് വല്ല ചായ അങ്ങനത്തെ സാനങ്ങളൊക്കെ ഇടു പിന്നെ അല്ലാതെ എല്ലാം അടുപ്പ് ഇത്തന്നാണേ
ആണല്ലേ ചോറും കറിയും ഉപ്പേരികളല്ലേ
അതെല്ലാം അടുപ് ത്തന്നെ പെട്ടന്നായിക്കോളും അതുകൊണ്ട് പിന്നെ അതി തന്നെ വെപ്പാ കൂടുതല് അ
ഓകെ പിന്നാ എന്താ വർക്ക്യ്യുന്നുണ്ടോ
മോൻ ഉള്ളതോ മോളോ
മോന് മോന്
ഉം ഉം ആഹ് ആഹ് വന്നിട്ടപ്പ കളിക്കാൻ പുവായിരിക്കുവല്ലോ സ്കൂൾ വിട്ട കഴിഞ്ഞ് വന്ന ഉടനെ
ആഹ് പിന്നെ പിന്നെ ടി വി ടി വി ഇണ്ടല്ലെ
ആണോ ഗ്രൗണ്ട് ഒക്കെ ഉണ്ടോ അടുത്ത് അതോ
ആഹ് ഗ്രൗണ്ട് ഉണ്ട് ഗ്രൗണ്ട് ഉണ്ട് വീടിന്റെ അടുത്ത് പുഴയുണ്ട്
ആഹ് അവിടെക്കെ പോയി ചാടാനൊക്കെ പുവായിരിക്കല്ലോ കൂട്ടുകാരൊക്കെണ്ടോ ഇഷ്ടം പോലെ
ആഹ് കൂട്ടുകാരുണ്ട് ഉം ക്ഷെ പൊർത്ത് പോവാൻ മടിയാണ് ഇപ്പൊ മഴയല്ലേ മറ്റേ
ആഷ് ആഹ് അത് തന്നെ അതുകൊണ്ട് ഭയങ്കരായിട്ട് അവിടെക്കെ പ്രശ്നണ്ടോ എൻക്ക് അവിടെക്കെ
ഇല്ല ഇവിടെ ഈ ഞങ്ങളുടെ പോയലൊന്നും ആരും ഇറങ്ങലില്ല
ഇല്ലല്ലേ അല്ല അങ്ങോട്ടക്കെ ഈ രോഗത്തിന്റെ പ്രശ്നം ഉണ്ടോന്ന് വേറെ സ്ഥലത്തെക്കെ
രോഗത്തിന്റെ ആഹ് ഇല്ല ഇവിടെന്നുല്ല
ഉം ഉം ഉം ഉം
ഉം ഈ ഭാഗത്തേക്കൊന്നുല്ല ക്ഷെ മഴയത്ത് പോയ ഈ സീസണിലേ പുഴല് ഇറങ്ങിക്കൂടാ അതാണ് പ്രശ്നം
അ ആഹ് ആഹ്
എന്താ
അതാണ് പ്രശ്നം. അതെ ഒന്നാതെ നമ്മള് സൂക്ഷിക്കുമ്പോല ഇരിക്കും. ഇപ്പൊ തന്നെ... എ അതാണ് പ്രശ്നം ഉം.
എന്താ ഉച്ചക്ക് സ്പെഷ്യല്?
ഉച്ചക്ക്ന്നെ ഫിഷ് മേടിച്ച്, അത് എന്തെലും താക്കണം. ഉം, പിന്നെ ഇവിടെ ഉച്ചയ്ക്ക് വേറെ ആരും ഇവിടെ ഇല്ല. അപ്പൊ കഴിക്കാനാണഞാനെക്കെ ഉള്ളൂ. അപ്പൊ പിന്നെ എപ്പ വെച്ചാലും കൊഴപ്പല്ല. എനട്ടൻ രാവിലെ പോ... ന്നോണ്ട് വൈകിട്ടത്തേക്കെ അവിടെ എന്തെലും ഒക്കെ വേണ്ടത്. ഉം അപ്പൊ രാവിലെ അങ്ങനെ. കാപ്പിയൊക് എന്തേലും കുടിച്ചിട്ട് പോവും. വേണോന്നില്ല. അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല, എപ്പ വെച്ചാലും കൊഴപ്പല്ല.
ആഹ്, വർക്ക് ചെയ്യുന്നുണ്ടോ?
ആഹ്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് പോയില്ല, ഇന്ന് ലീവായിരുന്നു. മാസത്തെ രണ്ട് ലീവ് ഉണ്ടല്ലോ, അപ്പഴത്തേക്കും ആഹ, ഇന്ന് ലീവ് എടുത്തു. ഉം
പിന്നെ, കുട്ടികള് സ്കൂള് പോയതായിരിക്കും ല്ലേ?
ആഹ്, ഒരാളുണ്ട്. ഓള് എൽ കെ ജ് പോയി, സ്കൂളിൽ പോയി, സ്കൂളിൽ പോയത് സ്കൂള് തുറന്നതേ. ഓരോ പരിപാടി ഒപ്പിച്ചോണ്ട വരുന്നേ. പുതിയ ചെരുപ്പായിരുന്നു, അതിൻ്റെ മറ്റേ യൂണിക്കോണല്ലേ അതറിയാവോ? മറ്റേ ഒരു, അ ആ അതിന്റെ അകത്തെ ഉള്ള മറ്റേ ക്രോക്സ് ആയിരുന്നു. അതിന്റെ അത് പറിച്ചുകൊണ്ടാ വന്നത്. അടുത്ത ദിവസം വാട് വാട്ടർ ബോട്ടിലിന്റെ മണ്ടയില് മറ്റേ കൊമ്പു പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതും പറച്ചോണ്ടാവന്നത്. പിന്നെ ഓരോ ദിവസം എന്തെങ്കലും. കൊ ഒപ്പിച്ചൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത്. ഇത് അവള് ആഹ, ഒരാൾ കളഞ്ഞു അല്ല അടുത്ത ആള് കളഞ്ഞു ഇങ്ങനെയൊക്കെ. അപ്പ അമ്മ അവ്ടാ വരുന്നത്. ആഹ. അങ്ങനെയൊക്കെയാണ് അവരുടെ.
ഉ ഉ
പരിപാടികളൊക്കെ ഉം. പിന്നെ കുട്ടുകാരുള്ളോണ്ട് എന്തോ?
സ്ഥിരമായിട്ട് അതന്നെ, താഴെ വീണു പോയി അവരെടുത്തു ഇവരെടുത്തു. ഡെയിലി ഓരോ പെൻസില്.
അതെ, അതെ, അതെ
ഉം.
പിന്നല്ലേ.
പിന്നെ ഇപ്പ ചുമ്മാ ഇരിക്കായിരിക്കും.
ആഹ, ഇപ്പം ആരാ കുട്ടി അവളോ?
അല്ല അല്ല നിങ്ങള് ഇപ്പ വെറുതെ ഇരിക്കരിക്കുലെ?
ചുമ്മ ഇങ്ങനെ കെടക്കുവായിരുന്നു. ഓ എന്നും പോക്കല്ലേ റസ്റ്റ് എടുക്കാ.
ആഹ, ഇന്നൊരു ദിവസം റസ്റ്റ് മഴയൊന്നുല്ലല്ലോ.
അതെ, അതെ, അതെ പിന്നെ. ഉം, അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. പിന്നെ വെയിലില്ലന്നെ മൂടി തന്നെ നിൽക്കവിടെയും. തുണി അലക്കിയിട്ടാലും വലിയ കാര്യമില്ല. ഇന്നലെ കുറച്ചൊക്ക അലക്കിയിട്ടേ. ഉണങ്ങി കിട്ടല് പാട. പിന്നെ ചെറുതായിട്ട് വെള്ളമൊക്കെ വലിഞ്കിട്ടും, അങ്ങനെ ഒരുരതേ ഉള്ളൂ.
ഉം, ഇവിടെയും പിന്നെ ഇപ്പതാ വെയില് വരുന്നുണ്ട്. രാവിലെ നല്ല മഴയായിരുന്നു.
ആയിരുന്നോ? ആ ഇവിടെ രാവിലെന്നും മഴ പെയ്തില്ല ട്ടോ? ഉം, ഇന്നലെ ആ വൈകിട്ട് ഞാൻ പറഞ്ഞില്ലാ, ഇന്നലെ വേറൊരു സ്ഥലം വരൊക്കെ പോവ ണോയിരുന്നേ. അപ്പ അവിടെക്കെ ങ്ങനെ പകുതി ഞങ്ങള് കുറച്ച് ലോങ് ആയിരുന്നു അപ്പം ബൈക്കിനാ പോയത്. അ നേരത്തേക്കും കൊറച്ച് സ്ഥലം എത്തിയപ്പ മഴ അന്നിട്ട് മഴയില്ല. പിന്നെ കോട്ട് മേടിക്കേണ്ടി വന്നു മറ്റേ റെയിൻ കോട്ട്ല്ലേ അത് മേടിച്ച് ആ അത് മേടിച്ച് കൊറച്ച് ത്തിയപ്പോഴത്തേക്ക് പിന്നെ മഴയേ ഇല്ലേ പിന്നെ നമ്മടെ ഞങ്ങടെ സ്ഥലം എത്താറായപ്പോഴാ പിന്നെ മഴ പെയ്തെ
ആഹ് അതെ അങ്ങനെയുള്ള കോട്ടുള്ളതൊണ്ട് രക്ഷപ്പെട്ടു
സത്യ ഇപ്പൊ ഭയങ്കര ട്രെൻഡല്ലേ അത് കൂട്ട് ഇപ്പൊ ആരും പത്തും ആയിരം രൂപക്കെ കൊടുത്ത് മറ്റേ സൈസ് മേടിക്ക ല്ലേ ഇത് നൂറ് രൂപണ്ട് അല്ല നൂറ്റമ്പരൂപടെ കോട്ട് റെഡി അല്ലേ ഹലോ കേൾക്കാവോ കേക്കുന്നുണ്ടോ ഹലോ
ഹലോ
ആ് റേയ്ഞ്ച്ട് ആ റേഞ്ച് കട്ടയി പോവുന്നു അല്ല ഇപ്പൊ കോട്ടെ ഇപ്പ ആരും പത്തായിരം രൂപ കൊടുത്തൊന്നും മേടിക്കണ്ടല്ലോ അ പക്ഷ നൂറ് നൂറ്റമ്പതിനൊന്ന് കോട്ട് ഉള്ളതോണ്ട് എല്ലാരും ഇപ്പൊ അതല്ലേ മേടിക്കുന്ന് താണെങ്കി ആഹ് അതുകൊണ്ട് നിറഞ്ഞു ചില ദിവസങ്ങളും മഴയാണങ്ക എടുത്തൊണ്ട് പോവാൻ മറക്കും അടുത്ത കടയിൽ കയറി മേടിക്കും
ആഹ് ആഹ് ഞാനു അങ്ങനെ മറ്റേ അറുന്നൂറ് എഴുന്നൂറ് രൂപ കൊടുത്ത് മറ്റേ കോട്ട് വാങ്ങി അത് വെറു ആറ് മാസം യൂസ് ചെയ്യാനേ കിട്ടിയിട്ടുള്ളൂ
ആഹ് ഇതാ നല്ല ഇത് അവിടെ എത്ര ഇവിടെ നൂറ് ഇരുന്നൂറ് രൂപൊക്കെയാണ് പാന്റും കോട്ടും ഒട്ടും കൂട കിട്ടും
ആഹ് അതെ അതെ അങ്ങനെത്താ വാങ്ങിയത് പക്ഷെ അത് ഓട്ട ആവാ പിന്നെ അത് ലീക്ക് ആവാ പിന്നെ ഞാൻ കണ്ടു ഇതാ നല്ലത് നൂറ് രൂപയുടെ കോട്ട്
അതെ ഓ എന്നാ അത്യാവശ്യം ഉപയോഗിക്കുകയും ചെയ്യും കീറം നമ്മള് സൂക്ഷിക്കുമ്പോ നക്കും എന്നാലും നൂറ് രൂപക്ക് ത്ര കുറേ നാൾ ഉപയോഗിക്കാലോ
ആഹ് എന്റെ കയ്യിലുള്ളത് രണ്ട് വർഷായി ഇതുവരെ ഒന്നും ആയിട്ടില്ല
ആഹ് അതെ പണ്ട് നമ്മടെ ഇവിടെ ഈ മോഡല് അല്ലെങ്ക ഇത് പണി ഈ ഏലത്തിന്റെ ക്കെ പണിക്കക്കെ ഇവിടെ ഇട്ടൊണ്ട് പോകുന്നതായിരുന്നു ഒരിടക്ക് ആൾക്കാരി ഇട്ടോണ്ട് പോകുന്ന കാണായിരുന്നേ പിന്നെ ഇപ്പ ട്രെൻഡ് എല്ലാരും ഇത് കൂട്ടല്ലേ നമ്മടെ പോലെ ഒള്ള
അതും മറ്റേ അലുവ പോലെ മറ്റേ പള പലെ കളേഴ്സിലാണ് പച്ച നീല മഞ്ഞന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് കാണാൻ നല്ല രസാ
അതെ അതെ അതെ ഇഷ്ടം പോലെ എവിടെ തിരിഞ്ഞാലും ഇതേവും
ആഹ് അതെ അതെ ഇപ്പൊ മറ്റേ നോർമലി ഇപ്പൊ സ്കൂ ഒരാള് മഴയത്ത് പോവാണെങ്കില് മറ്റ സാധാ കോട്ടില്ലേ അത് ഇട്ട് പോകുന്നവരെ കാണാനെ ഇല്ല
ഇല്ല ഞാനും അത് ഒത്തിരിയായി കേട്ടോ കണ്ടിട്ട് ഈ ഏ എന്നെ ഏ ഇപ്പ അങ്ങനെ കാണുന്നില്ല ഈ കളറാ ഇപ്പോഴും എല്ലായിടത്തും അതിപ്പ എന്ന പണി ക്ക് പോകുന്നവരും ജോലിക്ക് പോകുന്നവരും എല്ലാ ഇതാ സാധാ നോർമ്മൽ പണിക്ക് പോകുന്നവരും ജോലിക്ക് പോവുന്നവരും എല്ല ഇത് കൂട്ടല്ലേ വയറലായി വയറലായി പോയ്‌
ഉം അതടക്ക് ങ്ങനെ ഇറങ്ങിയതായിരുന്നു പിന്നെ ആദ്യ ഫസ്റ്റ് ഫസ്റ്റ് സെയിം ഞാനിത് കണ്ടപ്പോ അയ്യേ ഇതെന്താത് കവറോ പ്ലാസ് സ്റ്റിക് കവറെന്നുകരുതിയായിരുന്നേ അത് ഇടാന് നാണക്കേടായിരുന്നു ആണുങ്ങളൊക്കെ ഇട്ടു പോകുമ്പോ ഓക്കെ അവ അവർക്ക് കൊഴപ്പില്ല പക്ഷെ നമ്മള് ഈ പെണ്ണുങ്ങൾ ഇടുകാന്നു പറയുമ്പോൾ ഒരു നാണക്കേടായിരുന്നു പിന്നെ പിന്നെ എനിക്ക് ആ പിന്നെ പിന്നെ ഒരുവട്ടം ഞാന് എനിക്ക് വേറൊരു വഴിയും ഇല്ലാഞ്ഞിട്ട് മറ്റേ സ് മ റ്റെ വെലേടെ ആ നല്ല പൈസ സെടേ കോട്ടേ ഓട്ടയായിട്ട് ഫുൾഡ്രസ്സ് ലീക്കായി പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ ഞാന് ഇത് പെട്ടെന്ന് തൊട്ടടുത്ത കടേന്ന് വാങ്ങി ഇട്ടുനോക്കി അപ്പൊ വേറൊരു വഴിയും ഇല്ല ഇട്ടപ്പോ ആ ഓക്കെ ആ പിന്നെ എല്ലാരും എല്ലാരുടേം കയ്യിലും ഇതുകണ്ടു അപ്പൊ പിന്നെ സമാധാനം ഈ കവറില് കവറിലിട്ട പോലെ ഉണ്ടാവും അത്
ആ ഹാ ഹാ ഹാ ഹ
ഉഹും അങ്ങനെയൊക്കെയല്ലേ ഉം
ഉം
ആ ഇനിയിപ്പം ഈത് പിന്നെ മഴയൊക്കെ കൂടുതലാകുമ്പഴത്തേക്കും എല്ലാരും മേടിക്കുവല്ലോ പിന്നെ ഒരു വീട്ടിലിത് രണ്ടും മൂന്നൂം എണ്ണം കാണും ചെലപ്പം എടുക്കാൻ മറന്നുപോവും അപ്പൊ പിന്നെ കടേക്കേറിയങ്ങ് മേടിക്കും അങ്ങനെ യൊക്കെയല്ലേ വലൃ ഭാരമില്ലാത്തോണ്ട് ബൈക്കിൻ്റെയോ
ആ അതെ അതെ നൂറ് രൂപയല്ലേയൊള്ളൂ
ആ ഇവിടെ നൂറേയൊള്ളൂ അവിടോ
ആ ഇവിടേം നൂറന്നേയൊള്ളൂ
ആ പിന്നെ ഞാൻ ഇവിടെ ഇന്നല്ലെ പോയിട്ടു പോ ഒരു കടക്കേറിയപ്പൊ അവിടെ നൂറിന്റെ ഒണ്ട് പിന്നെ ഇരുന്നൂറിന്റെ ഞാൻ പറഞ്ഞില്ലേ പാൻ്റും കോട്ടുംകൂടെ വരുന്നെ ഇരുന്നൂറുരൂപ ആ ഇതല്ല ഇച്ചിരി വ്യത്യാസൊണ്ട് ഇത്തിരൂടെ കട്ടിയൊണ്ടെന്നു തോന്നുന്നു അപ്പൊ അത് പാൻറും കോട്ടൂടെ വരും
ഉം കൊറച്ചൊരു ക്വാളിറ്റി ഇണ്ടാവും
ആ ഒണ്ടതൊ പിന്നെ ഓ ഇത് മതിയല്ലോന്ന് ഓർത്ത് അങ്ങനെ അതെങ്ങനെ മേടിച്ചു ഉം ന്നാ ശെരി ഞാൻ എടക്കുവിളിക്കാട്ടോ
ഓക്കെ ഓക്കെ ശെരി